ഹലോ
ആ എന്തെയ്ന്ന് ചായുടി കഴിഞ്ഞോ
ഞാനോ ഓ ഞാന് ചായ കുടിയെ കഴിഞ്ഞു പാത്രം കഴുകുവ
അഹ് ശെരി മയണ്ടാ
പിന്നെ മഴ ഇവിട് തോന്നയിക്കിന്ന് ഇനി എപ്പ പെയ്യോ എന്ന് പറയാൻ പറ്റത്തില്ല പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയിണ്ട്
ഹ ഹ
കാലാവസ്ഥ അങ്ങനെയാണേ പിന്നെ എന്നാണ്ട് വിശേഷം എന്നാണ്ട് വിശേഷം
സുഖായിട്ടിരിക്ക്
ആഹ പിന്നെ മക്കളൊക്കെ പടിക്കാൻ പോയോ അതോ
ഇന്ന് ഞായറാഴ്ചല്ലേ
ആഹ് മദ്രസയില്ലേ
ഇല്ല
ആ
ഉം
പിന്നേം ഒ ഫുഡൊക്കെ കഴിച്ച
ഇല്ല ഞായറാഴ്ച ആകുമ്പോ പിന്നെ കൊറച്ച് ലേറ്റ് ആവും
വാ
എത്ര ആളാ അ
എനിക്ക് രണ്ടു പേരാണ് എത്ര ആളാ എത്ര മക്കളാ
ഇന്ക്കും
ആഹ് അതെ ആഹ
ഉം
ചില നാട്ടിലെ ഫാഷ നമക്ക് മനസ്സിലാവാത്തില്ലേട്ട ലാംഗവേജ് പക്ഷെ ഞങ്ങള് ജില്ല പറയാൻ പറ്റത്തില്ലല്ലോ അങ്ങനെയൊന്നു ഇല്ല ജില്ല പറയാ ലേ ആഹ് ടി വിയം
അഹ് ശെരി ആന് ആന്
ആഹ് ഞാന് മല് ഞാനെനി കൊറച്ചൊക്കെ മനസ്സിലാവുട്ട കാര്ണം ഞാൻ ഈ മലപ്പുറം അങ്ങനെയൊക്കെ പോയി പഠിച്ചിട്ടൊക്കെ ഒണ്ട്. അപ്പിന്നെ കൊറച്ചൊക്കെ മനസ്സിലാവും ഔടള്ള ആഹ് ആ ഓ മലപ്പുറം മഞ്ചേരിയിലാണ് പ്പ അവിടെ ഒരുപാട് ടീച്ചേഴ്സ് ഒക്കെ ഒണ്ടല്ലോ ഒരു പല നാട്ടിന്നൊക്കെ അല്ലേ അപ്പം ടിട്ടീ സിയാ പഠിച്ചത് അപ്പൊ എല്ലാരുവായിട്ട് നല്ല ഇതാണ് ചിലർക്ക് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും
ആഹ് ആ ഒരുവിധം എല്ലാരും പറയും എന്റെ മനസ് ത്തിലാകുന്ന്ണ്ട്. മലപ്പൊറ്ത്തെ ആസ്ഥാനത്ത് ചെല ഭാഷകളൊന്നും മന സ്സിലാവുന്നില്ലാന്നും പറയും ഉം ഉം
അങ്ങനെ മലപ്പുറം മാത്ര കാസർഗോഡ് കണ്ണൂർ ഒക്കെ ചെലതൊക്കെ മനസ്സിലാക്കാൻ പാടായിരിക്കും
ക കണ്ണൂര് കാസർകോട് തീരെ മൻസ ത്തിലാവില്ല ഒരു അക്ഷരം പോലും മനസ്സിലാവില്ല ആഹ് അഹ് ഭയങ്കര വ്യത്യാസാ അവര് ഏഹ് വർക്കെയ്യ്ന്ന്ണ്ടോ
ഞാൻ ടീച്ചറാണ് ഓൺലൈ
ആണ്ല്ലേ. അത് ശരി എത്രാം ക്ലാസ്സിലാ പഠിപ്പിക്കുന്നെ
ഞാൻ മൂന്ന് എടുക്ക്ന്ന്ണ്ട്. നാല് എടുക്ക്ന്ന്ണ്ട് അഞ്ച് ആറ് ഒമ്പത് അഡ്മിഷൻ വരുന്നൻസരിച്ച് ഇട്ക്കും
ആഹ് ഏതാ സബ്ജെക്റ്റ്
എല്ലാം എട്ക്ക്ന്ന്ണ്ട്
ആണോ അഹ് ശരി
കംപ്ലീറ്റ് ആണ്. ന്നെ ചെലോര് മലയാളം മാത്രം ചെലോര് മലയാളം മാ മതിന്ന് പറഞ്ഞാ മലയാളം എട്
ആഹ് ആഹ് കുട്ടികൾക്ക് മലയാളം ആഹ് കുട്ടികൾക്ക് മലയാളണ്പ്പോ ബുദ്ധിമുട്ട് ഇന്റെ മോന് ക്കെ മലയാളത്തിനേതു ഭയങ്കെര ബുദ്ധിമുട്ട് അവർക്ക് അയിന്റെത് നമ്മൾ വിചാരിക്കുന്ന പോലെല്ല മ ആഹ് മലയാള ത്തിന് പിന്നെ വേറൊരു കാര്യം അമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അയിന്റെ ഇതെല്ലാം കൂടി കൊറച്ചൊരു ബുദ്ധിമുട്ടാണല്ലോ അയിന്റെ അക്ഷരങ്ങളും വ വ്യഞ്ജനാക്ഷരങ്ങളും ഇതെല്ലാണ്ട് മനസ്സിലാക്കി എട്ക്കാന്
ആഹ് അതന്നെ അതന്നെ ഇവിടെയും ആ വലൈക്കുസ്ലാം ഇവിടെയും പിള്ളാർക്ക് ത്തങ്ങനെയാണ് മലയാളക്കെ ബുദ്ധി ഭയങ്കെര ബുദ്ധിമുട്ടുള്ള കുട്ട്യേളാണ് ഉം
സ്ഥരങ്ങളൊക്കെ അവർക്ണ്ട് എഴുതാനൊക്കെ. ഇപ്പ എട്ടാം ക്ലാസ്സിലത്തി മോന് ഇപ്പഴാണ് ശരിക്കൊന്ന് മലയാളം ഒന്ന്ന്റെ റെഡി ആയി വര്ന്നത് മറ്റെത് എ വായിക്കാൻ പറഞ്ഞാ ഇന്നട്ട് ഞങ്ങള് ദിവസം പറിം ന്യൂസ് പേപ്പർ വായിക് ന്യൂസ് പേപ്പർ വായിക്ക്ന്ന്. നമുക്ക് പറയാനൊഴിവ് പിന്നെ ആഹ് അവർക്ക് അവർക്കു മട്യാണ് ഉം വായിക്ക്യാംപറഞ്ഞാ മടി ആണ് ഉം ഇന്നട്ട് ഞാൻ പറയുംന്നേല് സ് സ്കൂള്ന്ന് ലൈബ്രറി ഇട്ക്കുന്നത് ഇംഗ്ലീഷിന് പകരം മലയാളം ഇട്ക്കാ ന്ന്അതും ക്കൂല്ല അപ്പൊ ഇംഗ്ലീഷ് ഇട്ത്ത് ങ്ങാണ്ട് വരും ഇംഗ്ലീഷ് അല്ല ഫ്ലുവന്റ് ആണ്. സംസാരിക്കാനും താനുംക്കറിയാ. പക്ഷെ മലയാളത്തിന് മാത് ത്രാണ് പോക്ക്
ആഹ് ഇവിടെ തന്നെ ഞാന് ഇ മലയാളം മീഡിയമാണ്‌ പിള്ളാരെ പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയന്റ് ആഹ് ട്യൂഷൻ കിട്ടിയേക്ക്ന്ന ഫുള്ള് ഇംഗ്ലീഷ് മീഡിയാണ്. എന്റെ മക്കള് മലയാളം മീഡിയൊ ആണ് ആഹ് എങ്ങനെ രിപ്പെയേ മലയാളം സി ബിഎസ് അല് ആ സി ബി എസി കൂട ല് കിട്ട്ന്നത്പിന്നെന്താന്നച്ച് ആ സി ബി എസ് ഇ ആണല്ലോ ക്
ഉം
സി ബി എസ് ഇ രണ്ടും ഒരേപോലെ തന്നെടേ പക്ഷേ പഠിക്കുന്ന രണ്ടും ഒരേ പോലെ തന്നെയാണ് സി ബി എസ് ഇ ആയാലും എന്താണ് ആ സ്റ്റേറ്റ് ആയാലും അങ്ങനെ തന്നെ ഇതാണ്
ആ സ്റ്റേറ്റിന് വേ സ്റ്റേറ്റിന് പിന്നെ അവർക്ക് അങ്ങനെ ഇരുന്ന് പഠിക്കേണ്ട ഇതില്ലല്ലോ അവരെതെ അവരേതായ ഒരു കലാവാസനീൽ അങ്ങനെ എഴുതി
അതെ അതെ ആ അതെ അതെ പക്ഷെ ഇതാവുമ്പോ അങ്ങനെ അല്ലല്ലോ
അവർക്ക്ത് നോട്ടും കാര്യങ്ങളൊക്കെ പഠിക്കാന്ണ്ട്
ആഹ്. ഇത് ഞാൻ സി ബി എസിലെ സിലബസിലെ കുട്ട്യേള്ടെ ടെസ്റ്റ്ബുക്ക് ഞാ മിക്ക ഉള്ളപ്പോഴും നോ കരന്റ് ബി ഡിഫ് ഉണ്ടല്ലോ നമ്മുടെ കയ്യില് അവൈലബിളാണല്ലോ അപ്പൊ നോക്കാതെ പോയി ങ്കിലും ബുദ്ധിമുട്ടാണ്
ആഹ്
നമ്മളെ കേരളാ സിലബസ് പഠിപ്പിക്കുന്നത് മറ്റുള്ള ഇത് പഠിപ്പിക്കുന്ന പോല അല്ലാ ഇത്
ഉം.
മറ്റാണെങ്കിൽ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുവല്ലോ കഴിയല്ലോ ഉം എന്റെ കയ്യിൽ നിന്ന് സ്ക്ബ്ബർ എങ്ങോട്ടോ തെറിച്ചു പോയി
സ്റ്റീൽ സ്ക്രബോ അതോ മറ്റേതോ
സ്കബ്ബർ മറ്റേ പാത്രം കഴന്നാ പാത്രം കഴിക്കൊണ്ടിരിക്കാ സ്റ്റീ സ്റ്റീലിന്റെ എല്ലാം മറ്റേ പഞ്ഞിയാ സ്പോഞ്ചാ
ആഹ് ആഹ്
എവിടെയോക്കിയോ ആഹ വന്നു
ആഹ് കിട്ടിയാ ഉം ആഹ ആഹ അടുത്ത തന്നെ അ അടുത്തിരിക്കുന്നുണ്ടെങ്കി പിന്നെ കുഴപ്പല്ല അതെ അതെ ഉം എന്ത്‌ മക്കളാ
ആ മോനും മോളും ആണ് മക്കള് മോനാ മോളാ
രണ്ടു ആമക്കളാ
ആഹ്
ഉം ഇതവിടെ സൗണ്ട് കേൾക്കുന്നില്ലേ ചെറിയള്
ഓ കേക്കുന്നുണ്ട് ചെറിയള സൗണ്ട് കേക്കുന്നുണ്ട്.
ഫോൺ ചെയ്യാൻ വന്ന അപ്പന്റെ കൂടെ എത്തേ സാധണ ഞാങ്ങനെ വിളി
അതെ ഓ പക്ഷെ അതൊരു കാര്യമുണ്ടേ നമ്മുടെ മക്ക മക്കളെ മാറ്റി നിർത്താൻ നമുക്ക് പറ്റത്തില്ല മാറ്റി നിർത്തിയാൽ അവര് വരും ഇവിടെ രണ്ടാളും അങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ ഡൗട്ടും ചോദിച്ചോണ്ട് വരും.
ഉം അത ഇപ്പൊ ഇനി ജനന്മ വലിഞ്ഞഞ് കയറുന്നതാ
ആഹ അല്ല എനിക്കന്ന് എനിക്കന്ന് വെച്ചാ ഈ ട്യൂഷൻ ഒക്കെ എടുക്കുന്നുണ്ട് ഞൻ ഉച്ച ഉച്ചയ്ക്ക് ശേഷം ഫ്രീ ആവത്തില്ല രാവിലെ തൊട്ട് ഉച്ച വരെ എനിക്ക് സംസാരിക്കാുള്ളെ ടൈം കിട്ടും. ബാക്കി നോട്ട്സും കാര്യങ്ങളൊക്കെ നോക്കുന്നൊണ്ട് പറ്റത്തില്ല അങ്ങനെ ആവുമ്പോ ഞാൻ രാവിലെനെ കഴിവതും കോളുകൾ തീർക്കാൻ നോക്കും
ആ ഞാൻ ഇതുവരെ രാവിലെ നോക്കിട്ടില്ല എനിക്കിനി പിന്നെ ഒരു മൂന്നാല് ആളുംകൂടി വിളിക്കാനുണ്ട് അതും കൂടി കഴിഞ്ഞാ പിന്നെ ഞാൻ ഫ്രീ ആകും.
ആഹ് ഫ്രീയായ ഇടയ്ക്കിടക്ക് ഞാൻ അങ്ങോട്ട് വിളിക്കാവേ ശല്യം ചെയ്യാനായിട്ട് ചെറിയൊരു
ആ ആ ആ പിന്നെ എന്താന്നോ എനിക്ക് ഇനി ഇങ്ങോട്ട് കുറച്ച് ആള് വിളിക്ക വിളിക്കാന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെയൊക്കെ ഇതാക്കൻ ആഹ് ഉം
പിന്നെ
ആ പിന്നെ സ്കൂളിൽ
സ്കൂളിൽ ഞൻ കൊടുത്തിട്ടേ ക്കാണ് ഇതുവരെ ഒന്നും ആയിട്ടില്ല നോക്കണം ഇനി പിന്നെ നോക്കുന്നുണ്ട്
പി എസ് സി ഏഴുതലുണ്ടോ
പി എസ് സി ഇതുവരെ നോക്കില്ലട അതും കൂടെ നോക്കണന്നുണ്ട് ഇനി നോക്കണം പിന്നെ ആഹ ഭയങ്കര ടഫ് ടഫ് ആണ് ആഹ് ഞാൻ അത് കണ്ടായിരുന്ന പി എസ് സിയുടെ ടെക്സ്റ്റ് അത് തന്നെ
ഉം കോമ്പറ്റീഷൻ കൂടി മറ്റേത് റയറയിട്ടൊക്കെ മിക്ക ആളുകള് എഴുതുന്ന് ഉണ്ടായിരുന്നല്ലോ പി എസ് സി ഇപ്പൊ ഇപ്പോ എസ് എസ് എൽ സി കഴിയുമ്പോഴേ കുട്ടികൾ അതിന് വേണ്ടി പ്രിപ്പയേർഡ് ആണല്ലോ ഉം ഉം ഇനി ഭാവില് ഐ എ എസിനും ഇതിനും പോ ഈ പറഞ്ഞ മാതിരിയന്നെ അതിനും കൂടും എം ബി എ എൻട്രൻസും തൊക്കെ എല്ലാത്തിനും ഇപ്പൊ പഠിക്കലിനാണല്ലോ പ്രാധാന്യം
ആഹ് അതിനനുസരിച്ച് ആഹ് അതിനനുസരിച്ച് ഫീസും കൂടല്ലേ
ആഹ്
ഉം
ഉം ഉം ആഹ് ഓക്കേ ഉം ഉം ആഹ് ന്താന്നോ ജനലിൽ മേ വലിഞ്ഞു കേറാൻ നോക്കി അപ്പൊ ഞാനീ ജനലിമ്മേ കാല് വെച്ചിട്ടുണ്ടേ അപ്പൊ കാല് എന്നോട് മാറ്റാൻ പറയാ എന്നാലല്ലേ അവന് കേറാൻ പറ്റു ഉം ഓഹ് ഇക്ക് പേടിയാ പക്ഷെ ഞങ്ങള് ആരെങ്കിലും അടുത്തുള്ളപ്പോഴേ ഇങ്ങനത്തെ കുസൃതി ക്ക്‌ വേരോള്ളൂ അല്ലാതെ ആരുല്ലാത്തൊന്നും ജനലിമ്മേ വലിഞ് കേറൂല
ആഹ്
എന്തന്നെ വേണോ കാക്ക വേണന്ന് കാക്കന്ന് പറയുന്ന വെള്ളത്തിനാ അവന്റ ലാംഗ്വേജ്
ആഹ് ആഹ് അവള്ടെ ലാംഗ്വേജ് അവര് പറയാണ വി കി ള്ള നമുക്ക് മനസ്സിലാക്കാൻ പറ്റ
ആഹ് ആദ്യൊക്കെ വേർതെ ഇതെന്താ ഉദ്ദേശിക്ക ഉദ്ദേശിക്കുന്നത് ന്ന് മനസ്സിലായിന്നീല പിന്നെണ് ഞങ്ങൾക്ക് ഇതാണ് സംഭവം എന്ന് മനസ്സിലായത് ചെല ഹ് എന്നിട്ട് പല കാര്യങ്ങള് അവ്വ് നമ്മളന്നെ അത് ഇതാക്കണം അവരുദ്ദേശിക്കുന്ന ഇതാണ് ന്ന് നമ്മൾ മനസ്സിലാക്കിട്ട് ചെയ്തൊടുക്കണം മറ്റേത് എന്തൊക്കോ കൂടെ വന്ന് വിളിച്ചോണ്ടെന്ന് കാണ്ടാണ് ഓരോന്നങ്ങ് പറയേ അപ്പൊ കൈ ചുണ്ട്ണ്ണോട്ടത്തക്കൊക്കെ മാ നമ്മൾ നോക്കി അവർ ഉദ്ദേശിക്കുന്ന എന്താണ് നമ്മള് ഗസ്- സ്ചെയ്യണം അല്ലാതെ പറ്റൂല ഓ മ്മമ്മന്റെ അടുത്ത് പോക്കോ
നിങ്ങ വീട്ടിൽ ആരൊക്കെ ണ്ട്
ആഹ് ഞാനൊരാളെ ഒള്ളു
ആഹ് ഇവിടെപ്പൊ ആരൊക്കെ ഉണ്ട് ഹസ്ബൻഡ് ൻ്റെ വീട്ടില്
അഹ് അവിടെ അവര് നാലാള
ആഹ് ഹസ്ബന്ഡ് എന്താ ജോലി
അത് മർക്കറ്റിങ്ങ് മാനേജറ ഉം ആഹ് തരാ തരാം പ്പ എന്താന്നാ അവന് കളിക്കാൻ കൊടുക്കുന്ന ഫോണാണ് ഞാനിപ്പോ ഉപയോഗിക്കുന്നത് വിളിക്കാനും ഇതാക്കാനൊക്കെ ആഹ് ആഹ് അതാണ് ആഹ് അപ്പൊ ഞാൻ ഈ ഫോൺ എടുത്ത അപ്പ ഇന്നോടറിയും ഇത് ന്റേതാണെന്ന് പറഞ്ഞ്ക്കാണ്ട് അവകാശം പറഞ്ഞു വാങ്ങാൻ വരും
ആഹ് കുഞ്ഞിന്റെ ഫോൺ എടുത്ത് വെച്ചാ പിന്നെ അവൻ സഹിക്കോ
ഉം ഓ അങ്ങനെ വിളിക്കി
അവരുടെ അവരുടെ വസ്തുക്കളൊക്കെ എടുത്ത് വെക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യാണ്
അവൻ പറയുന്ന ഇതി ഞാൻ ആന കാണണ് ആനന്നാ പറയാ കാർട്ടൂണ് കാണണീനേ ഞാആന കാണുന്നാണ് ഓ
എല്ലാ മക്കളും അങ്ങനെന്നെ ഇവിടെയും ചോറ് കഴിക്കണങ്കിൽ ഫോൺ കയ്യി കിട്ടണം അല്ലെങ്കിൽ കഴിക്കത്തില്ല വലിയ പിള്ളേരായി ആറിലും ആഹ് അഞ്ചിലും പഠിക്കുന്ന പിള്ളേരാണ്
ആഹ് എന്തിന എന്റെ മോന അടക്കം മൂ മത്തോന് എട്ടാം ക്ലാസ് പഠിക്കുകയാണ് എന്നിട്ടും ചില നേരത്തെ ഭക്ഷണം കഴ ക്കുമ്പ ഞാൻ എന്നിട്ട് വാഴക്കാറിയും അത് കണ്ടിട്ടല്ലേ ഇവരും പഠിക്കുന്നു ഉം പിന്നെ പോയാ
ആഹ്
ക നമ്മളും ചാൻസ് കിട്ടി അപ്പൊ കയ്യിൽ ഫോണല്ലേ
ആഹ് അത് പിന്നെ അവര് ശീലവാ ഓ എന്റെ മോനെ എപ്പോഴും പറയും ഉമ്മിക്ക് എപ്പോഴും ഒരു ഫോണുണ്ട് വെ മണിക്കൂറും കുത്തല ഉണ്ടന്ന് ആഹ് പിന്നെ യാത്രയൊക്കെ പോവാറുണ്ടോ
ആഹ് ചാൻസ് കിട്ടുമ്പളൊക്കെ പോവും
ആഹ്
പിന്നെ വേറെന്നതാ
എന്നാ ഞാൻ പിന്നെ വിളിക്കട്ടോ
ഓക്കെ കുഞ്ഞ് കരയുന്നുണ്ടോ ആഹ് ആഹ് ഞാന് അങ്ങോട്ട് വിളിക്കാവേ
ആഹ് ഓക്കെ
ഓക്കെ